ആഹ് ഹലോ
ആഹ് പറയ്
ഞാൻതെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടീട്ട് വെച്ചതാണ് ഇവിടെ വിശപ്പിന്റെ വിളി തുടങ്ങി
എല്ലോട് ത്തും അങ്ങനെ തന്നെയാണ് ഇവിടുത്തെവര്ന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ പിന്നെ അവർക്ക് വേണെ അത് അവര് തന്ന എടുത്ത് തിന്നും
ആഹ് തന്നത്താൻ എടുത്ത് ആഹ് അതിനുള്ള പ്രായആയല്ലോ
ഇവിടെ പിന്നെ നേരെ മറിച്ചാ
ഉം ഇവിടുത്തോൽക്കേ ഓൽക്കന്നെ ഇഷ് ട്ടവുള്ളത് അവരന്നെ വെളമ്പിതിന്നും ഇനി കൂട്ടാൻ പറ്റിയതൊന്നും ഇല്ലന്നുണ്ടെങ്കിൽ അവരെന്നെ കോഴിമുട്ടേ ഉരുളംകിഴങ്ങും ഇതൊക്കെ പൊരിച്ചിട്ട് അവരന്നെ അതും ഉണ്ടാക്കും
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല പിള്ളേര് കുറച്ചും കൂടെ ആയ ഇവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്യൂ കേട്ടോ അതൊ പക്ഷെ ഇങ്ങനെ എപ്പഴും ചെയ്യില്ല അതൊക്കെ ഒരു തോന്നലാണ് എന്തെങ്കിലും ചെയ്യണെങ്കിലേ അപ്പൊ ഇന്നലെ ക്ലാസ് വിട്ട് വന്നപ്പോ ചെറിയ ആള് അഞ്ചാം ക്ലാസ്സിലായിട്ടുള്ളൂ ആള് തന്നെ താനെ ദോശൊക്കെ ഉണ്ടാക്കി കഴിക്കുവൊക്കെ ചെയ്ത്
ആഹ് ഇത് ദോശഒന്നുംണ്ടാക്കൂല
ആഹ്
ഉം പിന്നെ എന്നിട്ട്
ഇപ്പിനി മറ്റേ ആമ്പിള്ളേരെ പണിയെടുപ്പിച്ച് പഠിപ്പിക്കണല്ലോ നാളെ അല്ലെങ്കിൽ ചിലപ്പോ മരുമക്കള് അവര് തല്ലണ കാണേണ്ടി വരും പണി അറിയില്ല എന്നും പറഞ്ഞ്
ആഹ് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്
ഉം അതെ അതെ പിള്ളേര് ല്ല രണ്ട് കൂട്ടരും ജോലി ചെയ്തൊക്കെ പഠിക്കട്ടെ അല്ലാതെ ഒ ഒരാള് മാത്രം ഇപ്പൊ എന്റെയൊക്കെ ഇവിടേന്ന് വെച്ചാ എന്റെ ഭർത്താവ് ഒന്നും ഒരു ജോലിയും ചെയ്യില്ല ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ അയ്യോ എനിക്ക് വയ്യേ അങ്ങനെ പറയുള്ളൂ ഓ അതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ
അതന്നെ ചിലരു ചോറ് പോലെടുത്ത് കഴിക്കൂല വെച്ചുണ്ടാക്കിയത് പോലെടുത്ത് കഴി ത്ത ആൾക്കാരുണ്ടല്ലോ
ഇവിടെയും എല്ലാം ഇങ്ങനെ എല്ലാം എടു ത്ഥു കൊടുക്കണം ഒരു ഡ്രസ്സ് പോലും തന്നെ എടുക്കാൻ അറിഞ്ഞൂടാ അവനവന്റെ ഡ്രസ്സ് ഏതാന്ന് പോലും അറിയത്തില്ല അപ്പൊ ഞാൻ മക്കളോട് പറയും നിങ്ങള് ഇതേ അച്ഛനെ പോലെ ഇങ്ങനെ മടിയനായി പോകല്ലേട്ടാ നിങ്ങളെല്ലാം ചെയ്തു അറിഞ്ഞുവൊക്കെ പഠിക്കണം അല്ലാതെ അല്ലെങ്കി ഇപ്പൊ അമ്മയുടെയൊക്കെ ആഹ് ഒരു കാലഘട്ടം ഇതോടു കൂടി കഴിയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കള് ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ട് ഈ വരുന്ന് വരുന്ന പെൺകുട്ടികളൊന്നും ഒരിക്കലും ആഹ് ഇങ്ങനെ ഭർത്താവിന്റെ ഇഷ് ടം നോക്കി ഇത് നോക്കിയൊന്നുമല്ല അവരൊക്ക പറയും അവരൊക്കെ ജോലിക്ക